ലോ ഹലോ ആഹ് കേക്ണ്ട് കേക്ണ്ട് ഉം ഉം എന്താണ് വിശേഷം സുഖാണോ
സുഖോ എന്തൊക്കാ പണിയാ കഴിഞ് ഫ്രീ ആയിരിക്കേക്കോ ചുമയെന്നോ ഒരു അലർജിന്റെ ചൊ ഒമ കുറേ കാലായി കുറേ കാലംന്നർഞ്ഞ ഒരു വർഷോക്കെ ആവാനായി ഉം ഇത് വരേല്ലേനി പെട്ടെന്നൊരോസം ഉം അത് കാ ലവരെ അങ്ങനെ അസുഖം ഇല്ലാത്തതേഞു പെട്ടെന്നാ കണ് ണ്ടന്നോരോന്ന് ചുമച്ചീട്ടരു മാറ്റം ഇല്ല പിന്നെ എന്തെല്ലാം മെഡിസിൻ കഴിച്
ആഹ് ആഹ്
മാറ്റുണ്ടായില്ല പിന്നെ അലർജിന്റെ ഇസ് ഡോട്രെ കാൺചപ്പോ കൊ കുറേ അധികം ഉണ്ട്ന്ന്ർ
ആഹ്
മെഡിസിനൊന്നും ഒഴിവാക്കാൻ പറ്റൂല ന്നല മരുന്ന് വലിക്കണം അർന്നോഉ ചുമക്കുമ്പോ ഓർമ്മ വര
അലർജി ഭക്ഷണത്തിന്റെ ആണോ, അതോ ഇങ്ങനെ പൊടി അങ്ങനെയൊക്കെയാണോ?
എന്തിന്റെയില്ല എന്തിനും അലർജിയാ, രക്തത്തിൽ തന്നെ അലർജിന്റെ. അംശം കൂടുതലാ എന്ത് കണ്ടാലോ അത് പ്രതികരിക്കും ഫ്ര ആഹ് ഒരു. പൊടിക്ക് അങ്ങനെ ജലദോഷം തുമ്മല് അങ്ങനെയെന്നുമല്ല നമ്മള്. കഴിക്കുന്ന ആഹാരത്തിലോ വിശ്വസിക്കുന്നു. വായുലോ വിശ്വസിക്കുന്ന വായുവിലെ വരെ അലർജിയാന്ന് പറഞ്ഞേ അതും ശരീരത്തിനും. പ്രതികരിക്കുകയാണ് അപ്പോ പിന്നെ പിന്നെ ഇനെ കാരണന്നൊന്നുമില്ല. പുകയും പൊടിയും ഇപ്പൊ ഫ്രിഡ്ജ് തുറന്നാലും ഒക്കെ ഉം. പിന്നെ മെഡിസിൻ മേലെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി ഒതുക്കി ഇങ്ങനെ നടക്കന്നേയുള്ളൂ. ഒരു ദിവസം മെഡിസിൻ ആഹ് മെഡിസിൻ വിട്ടുപോയാലും മറന്നുപോയാൽ ഒക്കെ അപ്പം ചുമ വരും.
അപ്പച്ചോ ഓ അതൊരു ഓർമ്മപ്പെടുത്തലായി.
അതെ അതെ അതെ മാറും. ഒന്ന് വാങ്ങാൻ അങ്ങനെ മറന്നു പോയേണ്ടേ പോയി വാങ്ങുന്നവരെ അങ്ങനെ തന്നെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആഹ്. ആഹ് ഇതുവരെ അങ്ങനെയെന്നും ഇല്ലേനി ഇപ്പൊ കുറച്ച് എന്തൊക്കെയോ തരാന്ന് വിചാരിച്ചതാണ് എന്തേലും ആഹ് പെട്ടെന്ന്. അതു മാറും അങ്ങനെ ഒക്കെ പോട്ടെ, ചായയൊക്കെ കുടിച്ചോ?
ചായ ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോ കൊറച്ച് വൈകി ചോറ് തിന്നപ്പോ. ഒരു മൂന്ന് മണിയൊക്കെ ആയി, അപ്പൊ പിന്നെ ചായ ഇനി ഇത്തിരി വൈകും.
വേറെ ആരുമില്ലേ വീട്ടിലില്ലേ ആൾക്കാരൊക്കെ ചായയില്ലേ.
ഇന്ന് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ്. ഇവിടെ എല്ലാവരും ഇപ്പൊ നിലവിൽ വീട്ടില് ഞാനും എന്റെ രണ്ട് വയസ്. ള്ള ഒരു കൊച്ചും എന്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ ഉം. വേറെ ആരും ഇല്ല എല്ലാരും. പലവഴിക്ക് പോയി അങ്ങനെയൊക്കെ.
ക്ക്
അവിടെ ആരൊക്കെയുണ്ട് വീട്ടിൽ.
ആഹ് ആഹ് ആഹ് ആഹ് അഹ് - ഒരുകൊച്ചേ ഉള്ളൂ എനിക്ക് മൂന്ന് കൂട്ടി-
ആഹ് ആഹ് ആഹ് -
ന്താണ്. മൂത്താൾ എസ് എസ് എൽ സി ഈ പ്രൊവിഷം കഴിഞ്ഞു. ഹമ്. ഓനാനേ അപേക്ഷയൊക്കെ കോ
അങ്ങനെ വെയിറ്റ് ചെയുന്നു. ഹ്മ് ഹ്മ്.
ഉം ഉം ഉം പിന്നെുള്ള ചെറുതും മൂന്നാം ക്ലാസ്സില.
ഓ നല്ല ഗ്യാപ് ഉണ്ടല്ലേ എല്ലാരും തമ്മിൽ.
സ്കൂൾ വിട്ട് വന്ന് കളിക്കാനും പോയിക്കണ്.
ആഹ് ശെരി ആൺകുട്ടിയായിരിക്കും ല്ലേ. പെൺകുട്ടിയന്നെ മോനേരും പെൺകുട്ടികളാ?
ഹലോ-
മൂന്നു പേരും പെൺകുട്ടികളാ? ആഹ് കേക്കുണ്ട് കേക്ക്
ആഹ് ആഹ് ആഹ്.
ആഹ് ഞങ്ങൾ ഇവിടെ മൂന്ന് പെണ്ണ് പിള്ളേരാ. റേഞ്ച് ഇല്ല തോന്നുന്നുലെ അവിടെ റേഞ്ച്ന് ബുദ്ധിമുട്ട് ഉണ്ടോ?
ആഹ് ശരി ഉ ഉ ഏക മൂത്ത . നെറ്റ് തീർന്നടുക്കുവല്ലോ?
ആഹ് അതന്നെ ആതന്നെ അതായിരിക്കും. പിന്നെ വേറെന്താ അവിടെ ചായ ചായ കുടിക്കാനായോ ചായ പിന്നെ കടിയൊക്കെ ഇണ്ടോ?
മക്കൾക് തോന്നിയതോക്കെ ഓല് ഇണ്ടാക്കും പിന്നെ കുട്ടികൾ എല്ലാം അത്കൊണ്ട് ഓരു ഓലെ എന്തെങ്കിലുമൊക്കെ റുണ്ടാക്കി പെൺകുട്ടികളല്ലേ ഒരിഷ്ടത്തിന ഒരങ്ങാക്കൂ-
ലൊക്കെ ഉണ്ടെങ്കി ഉണ്ടാക്കും ഹ്മ്മ് ഹമ്.
ഉം അതന്നെ ഇന്ന സാധനം വേണംന്നന്നില്ല ചെലപ്പോ ണ്ടാക്കും. ഇപ്പ ചെലപ്പം ഇണ്ടാക്കാണ്ടൊക്കെ പോവും ചെലപ്പം എന്തോ പലഹാരംണ്ടങ്കിൽ അയ്മങ്ങാട്ട് ഒപ്പിക്കും.
ആഹ് ബേക്കറി പലഹാരങ്ങൾ ഹമ്.
മ് അതപ്പോഴും എന്തെങ്കിലും ഒക്കെ സ്റ്റോക്ക് ഉണ്ടാവും. അങ്ങടുത്തതും കഴിക്കും.
പിന്നെ വേറെ എന്താണ് അവിടെ മഴയൊക്കെ ഇണ്ടാ?
ഇന്ന് വലിയ മഴയല്ല അല്ലേ കുറച്ചൊക്കെ വെയിലറച്ച് രാവിലെ. ങ്ങനെ മൂടി കെട്ടി നിന്നീനി പിന്നെ നല്ല വെയിലർച് കൊറച്ചൊക്കെ.
ക്കെ ഇന്നലെ കഴിഞ്ഞ ഒരു മൂന്നാലൂസായിട്ടക്കെ വെയിലായിരുന്നു.
ആഹ് -
ആഹ് അതന്നെ ഈ വെയില് വരുമ്പോഴല്ലേ ഒണങ്ങാനും ഒണക്കാനൊക്കെ പറ്റുള്ളൂ.
ആഹ്- അതന്നെ രണ്ടു ദിവസം മഴ പെയ്ത പിന്നെ എലൂടെ കുന്ന് കൂടും എല്ല കൂടി ഒന്ന് ഉണക്കി എടുക്കുമ്പോ
ആഹ് സ ത്യം ഒരുപാടുണ്ടാവും തീരുല്ല. ഉം ഇവിടെ പക്ഷെ ഇന്ന് മഴയായിരുന്ന് ട്ടാ.
ആണോ, ഏ ഇവടെന്നു അങ്ങനൊന്നും പെയ്തില്ല. മം
ആഹ് ഇവിടെ കഴിഞ്ഞ മൂന്നാലുദിവസായിട്ട് വെയില അപ്പൊ അത് കാരണം ഇന്നിപ്പോ ഒരു മം മഴയും കാര്യൊക്കെയണ്.
മം എല്ലാസൊക്കെ ഒന്ന് വൃത്തിയാണ് എല്ലാം ഒന്ന് പകാനായി. അല്ലെങ്കിൽ കൊറെ ഒണങ്ങാത്തത് അടെ
ആഹ് എടക്കൊന്ന് വെയില് വന്നില്ലെങ്കി ഒരു സുഖം ഒണ്ടാവു
മ് ഒരു സുഖം ഒണ്ടാവൂല ഒന്നും മ്
ഒണങ്ങുല അലക്കാനും മ് പിന്നെ മൊത്തം ഒരു അന്തരീക്ഷം ഒരു
ആഹ് മ്
എടക്ക് ഒരു തെളിച്ചം വരുമ്പോ മൊത്തത്തിലൊരു സന്തോഷം മ്
ക്കൊന്ന് ഒണക്കി മടക്കി വെക്കുമ്പോ അങ്ങനെ നമുക്ക് റാഹത്ത് വരെല്ല. പിന്നെന്താ വീട്ടിലെന്താ ഫ്രൂട്ട്സൊക്കെ ഇണ്ടോ?
ഫ്രൂട്ട്സ് ഇല്ല മരങ്ങൾ
ആഹ് എന്താ ഒണ്ടാക്കിണ്ടോ പച്ചക്കറികളൊക്കെ.
അങ്ങനെ കൊറവാണ് പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ വളം വളക്കൂറില്ലാത്ത മണ്ണാണ്, വളം ഇങ്ങനെ അധികം പിടിക്കുന്ന മണ്ണല്ല. അത് കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താലും തെങ്ങൊക്കെ ഇണ്ട്. അല്ലാതെ വേറെ മറ്റ് ഇതൊന്നും അങ്ങനെ അങ്ങനെ പിടിക്കൂല.
ണ്ടാവുല്ലല്ലേ.
വാഴ കാ കാര്യാ ട്ടങ്ങനെ വലിയ മ് അല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒള്ള പോലൊന്നും എന്റെ ഉമ്മച്ചീടെ വീടിന്റെ അവിടെയൊക്കെ നല്ലോണം ഇതൊക്കെ പിടിക്കും. നല്ല വാഴെ കപ്പെക്കെ പിടിക്ക്ന്ന സ്ഥല. പക്ഷേ ഇവിടെ അങ്ങനെ അത്രോന്നും പിടി ക്കൂല എന്ന് വെച്ച തീരെ ഇണ്ടാവൂലന്നല്ല എങ്കിലും അങ്ങനെ അങ്ങട് പിടിക്കും പിന്നെ ഈ മഴയൊക്കെ പെയ്യുമ്പ എന്ന് പറയുമ്പോ വെള്ളോക്കെ വല്ലാതെ കെട്ടും. മണ്ണേ വല്ലാതെ വലിച്ചെടുക്കാത്ത മണ്ണാ. അപ്പ അത് കാരണം പെട്ടെന്ന് ഇങ്ങനെ ചെടികളൊക്കെ പെട്ടെന്ന് ചീ ത്ത ആവും ഒക്കെ ചെയ്യും, ആഹ് താഴെള്ള സ്ഥലം കടലിന്റെ അട് ത്തുള്ള സ്ഥലാ.
ആഹ് അത് ശെരി.
കടലിന്ന് പറയുമ്പോ കടപ്പുറായിട്ടില്ല. ആ കടലിന്റെ ഭാഗം ആഹ് അതന്നെ കടല് മണ്ണാണ്. നമ്മുടെ ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ഒക്കെ ഇണ്ടാവും. അത്രേ ഉള്ളൂ കടലിന്റെ അവിടെ ആഹ് അത്രേ ഉള്ളൂ. ആഹ് ഹ ഹാ അപ്പ അത് കാരണം അങ്ങനെ ആ ഇവിടെ പറ്റുന്നതൊക്കെ ഇവിടെ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ചെടികളൊ പറ്റും അങ്ങനെയൊക്കെ ചെടികളൊക്കെ നിക്കും.
ആഹ് ആഹ് ആഹ് ആഹ് നമ്മള് പൊഴ, തോട് അങ്ങനെയൊക്ക നമ്മള് കൊണ്ടടുത്ത് വയി ല് ഇങ്ങനെ അങ്ങനെ കൃഷിയൊക്കെ ഇണ്ടാകുന്ന മ് നല്ല കൃഷി ഇണ്ടാകുന്ന വയലുകളാ.
ആഹ് ആഹ് ആഹ് എന്റെ ഉമ്മച്ചീടെ വീടൊക്കെ കൊറച്ച് ഉയ പ്രദേശാണ്, നല്ല അല്ല, ആഹ് ഒര് എടത്തരം സ്ഥലങ്ങളാണ് അത് കാരണം
വെള്ളം വരൊന്നും ഉണ്ടാവില്ല ഇപ്പോ.
വെള്ളൊന്നും വരൂല, ഇല്ല ഇല്ല മഴവെള്ളം വരുന്നെന്റെ അടുത്താണ്. ആഹ് പക്ഷേ പെരിയാറിന്റെ ഒക്കെ ഒര് ആ തീ തീരംന്ന് പറയാൻ പറ്റില്ല, ആ സ്ഥ ലം ആണെങ്കിലും നല്ലേ മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്, എന്ത് നട്ടാലും പിടിക്കും അവിടെ. ആഹ് അവിടത്തെ ആ ആ സ്ഥലങ്ങളെന്ന് പറയുമ്പോ അവിടെക് ഏറ്റവും കൂടുതലുള്ള റംമ്പുട്ടാനാ നല്ലോണം പിടിക്കും, എല്ലാ വീടുകളിലും റംബുട്ടാൻ നല്ലോണ്ണം കായ്ച്ച് ഇങ്ങനെ ഏഹ് എല്ലാ മിക്ക വീട്ടിലും ഇങ്ങനെ നെറ്റിട്ട് ആഹ് ഉഴിക്കാൻ പറ്റും എല്ലാവരും എനിക്കൊന്നനെ എല്ലാ വീട്ടിലും ഇതൊ ക്കെ തന്നെ. നല്ലോ മണ്ണാണ്, നല്ല അങ്ങനെ എന്തു നട്ടാലും പിടിക്കുന്ന സ്ഥലം.
ആഹ് സന്തോഷല്ലേ നടാൻ തന്നെ സന്തോഷം അങ്ങനുണ്ടാവുമ്പോ, മ് എന്തോന്ന നല്ല സന്തോഷാണേലും അല്ലാതിപ്പം നമ്മൾ അതിന്റെ വൈത്താര നടക്കണോ?
കൊറച്ചൊരു ആ ചെയ്യാനൊക്കെ പറ്റുന്നോരാണെങ്കിലേ എനിക്കു തോന്നുന്നു ഒരു വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും അത് ആ മണ്ണീന്നന്നെ കിട്ടും. അങ്ങനെയൊക്കെ അത് വെച്ചോക്കുമ്പോ നമ്മക് ഇതൊക്കെ പിന്നെ പോരാ തെങ്ങൊക്കെയിണ്ട് പിന്നെ അങ്ങനെ നമ്മുക്ക് വേണ്ട തേങ്ങക്കെ കിട്ടും, മ്
ഇവടെ ഉമ്മ അങ്ങനെ വയലിലെറങ്ങി കൃഷിയൊക്കെ ഒണ്ടാക്കും, നല്ല പ്രായാണ് പ്രായെണ്ടെങ്കിലും ചെറുപ്പം മുതലേ ശീലിച്ചോണ്ട് മ് ആ ശീലനുസരിച്ച് ഇപ്പളും പോകും രാവിലെ എറങ്ങി അങ്ങ പോകും. കൊറെേ എന്തെങ്കിലൊക്കെ തോട് മ് എടുത്ത് ചെലർക്കെന്തെങ്കിലും ഉപ്പേരിക്കുള്ളാക്കത്ത് ഇങ്ങോട്ട് വരും, പൂള ഇണ്ടാക്കും അയിനെടയിലെക് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നടു.
ശരിക്കും പറഞ്ഞാ ഒരു വീട്ടിലേക്കുള്ള കുറച്ചൊക്കൊക്കെ നമ്മളെന്തെങ്കിലും ചെയ്താ കിട്ടുംന്നാണെനിക്ക് തോന്നണെ കൊറച്ചൊക്കെ കിട്ടും. ഒരു നേരത്തേക്കൊള്ളതൊക്കെ മ് ആഹ് കൊറച്ചൊന്ന്. ആഹ് ആഹ്
നല്ല സന്തോഷാണ്, വാഴ വാ
ആഹ് ആഹ് ആഹ്
വളരെ സന്തോഷാണ് എന്തെങ്കിലൊക്കെ ചെറു
തെ നമുക്കുള്ളത് എങ്കിലും നമുക്ക് കിട്ടും
എല്ലത്തിനും കടേ പോണ്ട
ഹ ഹ പിന്നെ ഇവടെ ചെറു കോഴിയൊക്കെ ഇണ്ട് ഒരു മൂന്നാല് കോഴിം ആഹ് കൊറ്ച്ചു മുട്ടെക്കെ കിട്ടും. ആ നാടൻ കോഴി ഉം അധികൊന്നുല്ല. ചെറിയൊരു അഞ്ചാറണ്ണൊക്കെ
തല്ലൾ കേട്ട്
രണ്ടും ചെയ്യാറ്ണ്ട്. എടക്ക് ന കൂടു തൊറന്നിടും എടക്ക് അങ്ങന കൂട്ടിലടച്ചിടും അങ്ങനെ ആഹ് പൊറ്ത്ത് വിടാറ്ണ്ട്. ആഹ് ഓക്കെ ശരി ശരി ആയിക്കോട്ടെ
ഉം ഉം